ഹലോ
ആഹ് എന്താ വർത്താനം
നല്ല വർത്താനം
ചായ കുടിച്ചോ
ഉം ചായ കുടിയോക്കെ എപ്പളോ കഴിഞ്ഞു
ആഹ് ഇന്നന്താ വർക്കൊന്നുംല്ലേ
ഒണ്ട്
അടിക്കായിരുന്നിട്ടില്ല
ഉം എരിക്കണം കറണ്ട് ഇല്ലേനി
ആഹ് ഇന്ന് എവിടെയും കരണ്ടില്ലേനി
ഉം
പിന്നെ ഒരു സിമ്മീസ് ഒക്കെ അടക്കാന് എത്ര തുണി വേണ്ടി വരും
ആരിക്ക്
എനിക്ക് ആഹ് ആവറേജ് ഒരാക്ക്
ഉം രണ്ട് മീറ്ററ്
ഏത് തുണിയായാലും
ഉം
അപ്പൊ ഈ വീതി കണക്കൊക്കെല്ലേ
ആഹ് ഉണ്ട് റഞ്ചിവീതിക്കാണെങ്കി അത് സിമ്മിസടിച്ചാല് ഒരു നാൽപ്പനാലഞ്ച് വീതിയൊക്കെ വരൊള്ളു അയിന് രണ്ട് രണ്ടര നൊറിവ്കൂടണെങ്കി രണ്ടര ഇല്ലെങ്കി രണ്ട്
അങ്ങനെയല്ല അമ്മള് ഈ ബനിയൻക്ലോത്തിന്റെ തുണിയൊക്കെടുക്കൂല്ലേ
ആഹ്
അങ്ങനെ ആകുമ്പോളോ
ബെന്നിയഗ്ലോത്തിന്റെ തുണിയോ രണ്ട്‌മീറ്റർ മതി എന്നീ നൊറിവൊന്നും മാണ്ടല്ലോ നൊറിവൊന്നുല്ലല്ലോ
അല്ല സാധാ
ആഹ് രണ്ട് മീറ്റർ
കൊറച്ചൊക്കെ വീതിക്ക് പറ്റങ്ങോട്ട് ഒട്ടിങ്ങണ്ടല്ലാതെ ഒരു അമ്പറലക്കട്ട് പോലെയൊക്കെ രണ്ട് മീറ്റർ മതീലെ
ഉം
മ്ഹ് പിന്നെ കൊറെ ആയോ ടൈലറിങ്ങ് തൊടങ്ങിട്ട്
മ്മ്ഹ്
പൊറത്ത്ക്കൊക്കെ അടിച്ചൊടുക്കും
ഉം പൊർത്ത്ക്കൊക്കെ അടിച്ചടുക്കും എല്ലാം അടിചൊടുക്കും
കടണ്ടോ
കടയൊന്നുല്ല വീട്ട്തന്നെ
ഉം എവിടേം പഠിപ്പിക്കാനൊന്നും പോയിട്ടൊന്നുല്ല
പഠിപ്പിക്കാനൊന്നും പോയിട്ടില്ല
എഹ് എവിടന്നാപഠിച്ചത്
പഠിച്ചതൊറ്റക്ക് പഠിച്ച്
ആരും പഠിപ്പിചന്നൊന്നിട്ടില്ല
ഉം ഞാനൊറ്റക്കനാട് പഠിച്ച്
വീട്ടിലാരേലും പഠിക്ക അടിക്കണോല് ഇണ്ടേയിനോ
ഇന്റെ അമ്മോമാരൊക്കെ ടൈലർമാരാണ് അഞ്ചത്തിമാര് ടൈലർമാരാണ്
ആഹ്
ആഹ് എല്ലാരും ടൈലർമാരാണ് ഉം അപ്പൊ അങ്ങനെ
അയിനോട് ഇൻട്രസ്റ്റ്ങ്ങട്ട് വന്നൂലേ
മ്മ്ഹ്
അപ്പൊ ഇങ്ങനെ ആദ്യം വീട്ടിന്ന് പോവണേനൊന്നും കൊഴപ്പലേനു
ഉം വീട്ടിന്ന് എങ്ങട്ട് പോണു
ആഹെ പഠിക്ക പോയിട്ടില്ലല്ലോലേ
ഉം വീട്ടന്നന്നെ പഠിചെ ആഹ് തൊടക്കത്തിലന്നെ മെഷീൻവാങ്ങി
ആഹ്
പഠിച്ചപ്പതന്നെ മിഷീനും വാങ്ങി മിഷീൻമെ വാങ്ങ്യാ പഠ്ച്ച്
ആഹ്
ഉം ആദ്യം ചെറിയ മിഷീന് പിന്നെ അത് മാറ്റി വല്താക്കി പിന്നത് മാറ്റി വല്താക്കി ഇപ്പം ഇപ്പൊ കരണ്ടിന് പവർന്റെ മിഷീന്
ഉം ഇസ്തിരി ഇടാനൊക്കേം അയ്ന് പുത്യേതൊക്കെ വാങ്ങ്യോ പുത്യേ മോഡലൊക്കെണ്ടല്ലോ
ആഹ് അതൊന്നുല്ല സാധാ ഇസ്തിരിപ്പെട്ടിയെന്നെ
ആഹ്
വള്ളം ഞമ്മള് നൻച്ചാെട്ക്ക
നൻച്ചാെട്ക്കാ
ഉം
ഉം വീട്ടിലെ ജോലിയൊക്കെങ്ങെനെയാ കയ്യാ ഇതൊക്കെ അടിച്ചാെട്ക്കാന്ണ്ടാവുമ്പം
വീട്ടിലെ ജോലി ഇമ്മട്ക്കും
ആഹ് വീട്ട്ല് മ്മീം അ അങ്ങെനെല്ലാരുംണ്ടാവുലേ
ഉം വീട്ട്ത്തെ അട്ക്കള പണ്യൊക്കെ മ്മട്ക്കും അടിച്ച് വാരി തൊടക്കല് മകള്ട്ക്കും
ആഹ് നെ അടിക്കാരിക്കാ
ആഹ്
കൂട്തലും സീസണിലൊക്കെ ആയിരിക്കുലെ അടിക്കാണ്ടാവ
ആഹ്
അല്ലാത്ത സമയ
ആഹ് ഇപ്പ യൂണിഫോം വർക്ക്ണ്ട് യൂണിഫോം വർക്ക്ങ്ങെനെ ചെയ്ത്ങ്ങോണ്ട് ക്കാണ് കയ്ഞ്ഞിട്ടില്ല ത്‌ന്റെ എടീലട്ച്ച മിഷീൻ ഇന്ന് കരണ്ട്ട്ടില്ലാ അ അപ്പ വൈകി ഇപ്പന്ന് കൊട്ക്കാന്ണ്ട്
അത് അട്ച്ചു കൊടുക്കണം കല്യാണ വർക്കൊക്കെ ട്ക്കൂലേ
എല്ലാ വർക്കും സീകരിക്കും
ആഹ്
ഏത് മോഡലും സീകരിക്കും
എല്ലാ മോഡലും അടിക്കും ആണ്ങ്ങൾതോ ഷർട്ട് പേന്റ്
അതും തയ്ക്കും
അതും തയ്ക്കും എല്ലാം ഒറ്റക്കിര്ന്ന് പഠിച്ചു
ഉം
ഉം ഇന്നൊക്കെ അങ്ങെനെ പഠിക്കാർഞ്ഞാ യൂട്യൂബും കാര്യങ്ങളൊക്കെണ്ടായ്ര്ന്നു അന്നൊക്കെ എങ്ങെനേന്നു
അന്നൊക്കെ പഠിച്ചത് മ്മള് മനസ്സില് ഓരോന്ന്ങ്ങെനെ കാണും ന്നട്ട് പിന്നെ അതേപോലെ ഇങ്ങെനെ ചെയ്തോക്കൂ അങ്ങെനെ പഠിച്ചു
ഉം വെട്ടാനൊക്കെയോ അപ്പളും അങ്ങൻ തന്നെയാ
വെട്ടാനും അങ്ങൻതന്നെ കൊറേ വട്ടം സെര്യാവൂലാ പിന്നെ അങ്ങെനെങ്ങെനെങ്ങെനെങ്ങെനെങ്ങെനെ
ശെര്യാ ആഹ് ക്ഷമല്ലോൽക്ക് പർഞ്ഞ പണ്യാണ്ലേ
ഉം ക്ഷമ വേണം സമയം വേണം
ആഹ് യൂണിഫോം വർക്കൊക്കെ ആവുമ്പോ സ്കൂള്ന്ന് കിട്ട്വോ
ഉസ്കൂൾന്നൊന്നും കിട്ടൂലാ വീട് ഉം അല്ലാതെ
അട്ത്ത് വേറെ ടയൽമാര് അങ്ങെനെ
അതൊക്കെ ഇണ്ട്. ഉം വീട്ടിൽ തന്നെ തയ്ക്കണോലൊക്കെ ഇണ്ട്. ഇന്നാലും ഞമ്മക്ക് കിട്ടാല്ലെ ഞമ്മക്ക് കിട്ടും.
ആഹ് അങ്ങാടി തന്നെയാ വീട്
ആഹ് കൊഴപ്പല്ല
ആഹ് സാധനങ്ങളൊക്കെ എറക്കാറുണ്ടോ. തയ്യ്ക്കാല്ലെ
ആഹ് മാക്സി ബിറ്റ് നോക്കും.
ആഹ് മറ്റേ ആ ലേയ്സ് കാര്യം അങ്ങൻത്തൊക്കെ ഓരോ ഐറ്റംസ് ഇല്ലേ ഇതിന് ഉപയോഗിക്ക്ണ അതൊക്കെയോ എറ്ക്കലുണ്ടോ ഹോൾസെയിൽ വെലക്കാ
ആഹ് ഹോൾസെയിൽ വെലക്ക് വാങ്ങും. ഇന്നട്ട് തയ്ച്ച് കൊടുക്കും.
ആഹ് എവിടന്ന സാധനങ്ങളൊക്കെ എടുക്കാറ്?
ഞങ്ങൾ കോഴിക്കോട് മഞ്ചേരി. അങ്ങനെ അവിട്ന്നൊക്കെടുക്കും. ഇല്ല ബസിന ബസിന് പോവും.
അങ്ങനെ സാധനങ്ങൾ ബണ്ടിൽ കൊണ്ട്രുമ്പോ ബസിന്റെ മേലെട്ട് കൊണ്ട്ര്ലെന്നെ?
ബാണ്ടിലൊന്നും കൊണ്ട്രൂല കൊറചെ കൊണ്ട്രൊള്ളു കിസില്. ഞങ്ങൾക്ക് ഏറ്റാവുന്ന ദൂരത്തത്തില് കൊണ്ടരും. ബസ്സിന്റെ ബസിന്റെ ഉള്ളിലിടും.
ഉം സ്വന്തായിട്ട് വണ്ടിയൊക്കെ ഇണ്ടെങ്കി സുഖാലേ പോവാനും വരാനൊക്കെ? ഡ്രൈവറെക്കെ ഇണ്ടെങ്കില്. ഒരുപാട് സാധനങ്ങൾ കൊണ്ടരാ കോഴിക്കോടെറ്റം പോവല്ലേ?
ഒരുപാടൊന്നും കൊണ്ടരുല്ല കൊറ്ച്ച് കൊണ്ടര്ലൊള്ളൂ.
ഉം
തയ്ച്ചും കൊട്ക്കണ്ടേ ഇത്. കൊണ്ടന്നിട്ട്. പിന്നെ വിറ്റും പോണ്ടേ?
വിറ്റും പോണം ആഹ് ആട്. ത്തട്ത് കൊറേ ടൈലർമാരൊക്കെ ഇണ്ടാക്മ്പോ അങ്ങനെ വല്ലാതെ കച്ചോടം നടക്കൂല്ല ല്ലേ?
ഉം
ഇന്നാലും അങ്ങനെ പോയി കൊണ്ട രുമ്പോ ലാഭ ഇണ്ടോ. ഞമ്മളെ ഇവിടന്ന് വാങ്ങ്ണില്ലാറെ? ഉം തുണിക്കും സാധനങ്ങൾക്കും എല്ലത്തിനും.
ആ അടിക്കൂലിയും കൂടിയും കിട്ടൂലേ. സാധനം കൊണ്ടരുമ്പോ അടിക്കൂലിയും കൂടിം കിട്ടും.
മിഷിനറി സാധനങ്ങള് കൊണ്ട രോ അപ്പൊ? ഉം സാദാ അമള്. തുണി അങ്ങനെ മാക്സി ബിറ്റ് ചുരിദാർ ബിറ്റോ?
ചുരിദാർ ബിറ്റും കൊണ്ടരും മുറിച്ചെടുക്കുന്ന തുണിയേള് ലൈനിങ്.
ആഹ് അയില് ബെഡ്ഷീറ്റ് അതൊക്കെ ഇണ്ടാവോ?
ബെഡ്ഷീറ്റ് വിക്കാനൊന്നും കൊണ്ടര്ല്ല. സ്വന്തം ആവശ്യത്തിന് കൊണ്ട്രും.
അം അങ്ങനെ സ്വന്തം ആവശ്യത്തിന് ആകുമ്പോ ഓരോന്ന് കിട്ടോ?
ആഹ് ഇല്ല വെല കൊറവില് കിട്ടൂല ഹോൾസെയില് കിട്ടൂല.
ആഹ് ഇന്നാലും നല്ല സാധനേക്കാരെലേ? ഉം അപ്പെ ഇവിട്ത്തെ വെലന്നെല്ലേക്കാ രം അവടെ?
ആ കടേന്ന് വാങ്ങ്ണേകാട്ടിലും കൊറച്ചൊരു ലാഭം ഇണ്ടാവും. കടക്കാരിപ്പോ ഓല്തും കൂടി ഇടുത്തിട്ടല്ലേ തരൊള്ളൂ. ഉം കടക്കാര് ഓല്‌ക്ക് ലാഭ ഇടുത്തിട്ടല്ലേ ഓല് വിക്കൊള്ളൂ?
ആഹ് ഇന്നലെ രാവില്ത്തെ ബസിനൊക്കെ പോയി എപ്പളാ എത്ത?
രാത്രിയാവും ഉം എട്ടരാവും ഏ് എട്ടര ഒമ്പത് ഒമ്പതരെക്കെ ആകും.
ഉം അനിയത്തിമാരപ്പ പോവല്?
ഉം അനിയത്തിമാര ഇപ്പം. ആഹ് ഓല് സാധനം ഇറക്കിട്ടുണ്ട്
ഉം അവരും വീട്ടിൽ തന്നെ കടകളൊന്നുല്ല.
വീട്ടി തന്നെ ഞങ്ങൾ ഒന്നിച്ച് എടുക്കും ഇന്നിട്ടോരി വെക്കും
ആഹ്
അങ്ങനെ ചെയ്യല്.
ചെയ്യല്
ഉം അവരെ വീടിന ഓല് അവരും അങ്ങനെ വീട്ടിലെന്നേ കാരും ലെ കടകളൊന്നുംല്ലല്ലോ?
കടകളൊന്നുംല്ല വീട്ടിൽ തന്നറ്റക്ക് തയ്ക്ക
ഉം ആരൊക്കെ നിങ്ങളെ കൈയിന്ന് പഠിച്ചതാ അത അവര് സ്വന്തായിട്ട്
അവരൊക്കെ ഞാൻ പഠിപ്പിച്ച് സംശയങ്ങള് ചോയിക്കും ഫോണിക്കൂടെ പർഞ്ഞൊടുക്കും
ആഹ്
മനസ്സിലാവാത്തെ വീഡിയോ കോൾ ചെയ്ത്പറഞ്ഞ് കൊടുക്കും
ആഹ്
അങ്ങനങ്ങനെ പഠിച്ചു
അങ്ങനെ പഠിച്ചു എല്ലാരും തയ്ക്കൂലേ അപ്പം പുറമന്ന് ഡ്രസ്സ് പോയി വാങ്ങണ്ട കാര്യന്നുല്ലല്ലോലേ തുണിട്ത്താല്
ഉം ക്കലില്ല
ആഹ് അയ് തയ്ക്ണോൽക്ക് പുറമെ തുണി എടു ഡ്രസ്സ് റെഡിമെഡ് എടുത്താലും മൊതലാവൂല
ഉം
പൈസക്കത്ണ്ടോന്ന് ചിന്തിച്ചു പോകൂലേ
ഉം
വേറെന്തൊക്കെയാ വൈകുന്നേരത്തിന്ള്ള ഭക്ഷണം ഒക്കെ ആയോ
ഉം ഭക്ഷണോക്കഴിച്ച്
ഉം ആഹ് അത് വൈകുന്നേരത്ത്ന്ള്ളതും കൂടിണ്ട്ല്ലെ
ഉം
അല്ലാതെ എന്നും അങ്ങനെ തന്നെയാ വൈന്നേരത്തിനുള്ളതും കൂടെ ഉച്ചക്ക് വെക്കും
ഉം രാവിലെ വെക്കും
ആഹ് വൈന്നേര പരിവാടിയൊന്നുല്ലലേ
ഊഹും പിന്നെ അടക്കളീ കേറണ്ട അതില്ല ബേക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിലൊ കൂട്ടി തിന്ന ചായ വാണെങ്കി കുടി ച്ചു മടങ്കി കുട്ച്ചൂല്ല ബേക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെ അല്ലാതെ കടിണ്ടാക്കി ചയൊട്ച്ണ പരിപാടിയൊന്നുല്ല
ഇല്ല ആഹ് നേരത്തിന് മാത്ര ഭക്ഷണം കഴിക്കോള്ളൂല്ലേ ഉച്ചക്ക് അത് കഴിഞ്ഞാ വൈകുന്നേരം
ച്ചെക്ക് ഞ
പിന്നെ രാത്രി നേരത്തിന് നേരത്തെ കഴിക്കോ
ഉം പത്തര പത്തര പത്തേമുക്കാലൊക്കെ ആവും ഉം
ഉം
മയണ്ടോ
ചെറിയ മഴ ഇന്ന് കൊറവാണ്
ഉം
ഇന്നലെക്കെ നല്ല മഴേന്നു
ഉം ഇന്ന് രാവിലെ നല്ല മയേനി
ആഹ് അന്ന രാവിലെയോ
ഉം ഇന്ന് രാവിലെ നല്ല മയ പെരും മയേനി രാവിലെ
ഉം മഴായാ തുണികളൊക്കെ ഉണങ്ങാനാണല്ലേ ബുദ്ധിമുട്ട്
ഉം തുണികളൊക്കെ ഉണങ്ങില്ലേ വയിലൊറച്ച് ഒക്കെ ഉണങ്ങി
അയ്നായിട്ടിങ്ങനെ നിക്കണം അപ്പൊ തുണിയോളൊക്കെയുണങ്ങും
ഉം
തോരട്ടോട്തന്നെ ഇട്ടാലൊന്നും ഒണങ്ങൂല
ഒരാളയിനായിട്ട് മെനക്കെട്ട് നിക്കണം ഇന്ന് കരണ്ടില്ലേഞ്ഞാലോ
തേക്കുക
ഇന്ന് കരണ്ടില്ലേനി അപ്പൊ ഞാൻ മുറ്റത് കൂടെ തന്നെ നടന്ന് അതുകൊണ്ട് ഒക്കെയൊണങ്ങി എടുത്തു വെച്ചല് ഉം
ഉം എന്നാ ശെരീട്ടോ
ആഹ് ആഹ്